കിണ്ട് വർത്തന്നൊക്കെ കേക്കുന്നില്ലേ
എന്താക്ക നല്ല സുഖം അൽ അങ്ങലില്ലാസു പ്പത്തന്നെ ഹോപ്പൊന്നുല്ല ഭക്ഷണൊക്കെ കഴി ച്ച് കഴിഞ്ഞ് പ്പ ഹസ്ബെന്റ് വന്നിണ് ആ ഭഷണോ ട്ട് കഴിച്ച് കഴിഞ്ഞു
ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ടാവുല്ലേ
ആ ഹസ്ബെൻറ് അല്ല ഹസ്ബെന്റ് ജോലി പോയിനി അവിടുന്ന് പള്ളി പോവലാണ് ഓല് ജോലിസ്ഥലത്തുന്ന് ഓൽക്ക് എളു പ്പണ്ട് അല്ല പണി കഴിഞ്ഞു ഇപ്പൊ രാവിലെ ആറ് മണി ആറര ആവുമ്പോ പോണ ആള
ഏ ഉച്ചാവു ബൊ പണികയും
ഉച്ചയാകുമ്പോത്തന് രണ്ട് മണി രണ്ടര മൂന്ന മണിന്റ ഉള്ളില് വരുവാള് ഇപ്പ എത്തിട്ടുണ്ട് ഇപ്പ വീട്ടിക്കണ് വന്ന് കയറി ഹ് ഹ്കുളിക്കണ
ആ ഏ ഭക്ഷണം കഴിച്ചിട്ടില്ല
ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഇവിടെ എത്തിട്ട് നിഞ്ഞാണ് ഭക്ഷണം കഴിക്കോള്ളൂ
ഓ മക്കളൊക്കെ ക്ലാസ്സിന് പോയോ സ്കൂള്
മക്കള് ഇന്ന് വല്യോൻ പോയിട്ടില്ല വല്യോന് വയറ് വേദനയാണ് അപ്പ ഓനെ ഡോക്ടെ കാണിക്കാൻ വേണ്ടി ങ്ങനെ പോകാൻ നിക്കുവയാണ് ഞങ്ങള് ഹസ് വണ്ടി വരട്ടെ ചാരിച്ച്ങ്ങനെ അ സ്കാനിങ് ടുത്ത് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അവന് പിന്നേ കൂടി അവന് സുഖല്ല അപ്പോ അവനെന്ന് ന്നലെ രാത്രിയും കൊണ്ടുപോയി ഹോസ്പിറ്റലക്ക്
ആ അപ്പം നീട്ട എന്ത് പറഞ്ഞു
ഇന്നിപ്പ സ്കാനിങ്ങ്ട്ത്ത് ചെല്ലാനാപ്പൊ ഡോക്ടർ പറഞ്ഞ് അല്ലാപ്പോൽക്കൊന്നും പറയാൻ വയ്യന്ന് കാരണം മ്മളെ കയ്യിലൊന്നുംല്ലല്ലോ റിസൾ റ്റും കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോ സ്കാനിങ് എടുത്താലേ അറിയുള്ളൂ എന്താണ് എന്തൊണ്ടാണ് ഇത് വരുന്നത്ന്ന്‌
എന്തെങ്കിലും ഭക്ഷണത്തിന്റെ എന്തേലും ണ്ടായിരിക്കല്ലേ അല്ലെങ്കിൽ വയിറ്റിൽ പുണ്ണും അങ്ങനെന്തെങ്കിലും ആയിരിക്കും
ആ അങ്ങനെന്തെങ്കിലും ആയിരിക്കും എന്താണ് എങ്ങനെയാണെന്നൊരൈഡിയില്ല മ്മുക്ക്
രാവിലെ ന്ന് ഭക്ഷണൊക്കെ ണ്ടാക്കിട്ടുണ്ടാരുന്നു
രാവിലെ എന്താ ദോശ അതുപോലെ ഉച്ചകക്കള്ളത് ചോറും ന്ന്പ്പോ
എയത് നിബ് ഇന്ന് ഫുള്ള് പച്ചക്കറികളായ്ക്കു പച്ചക്കറിയാ
അല്ല ഫുൾ പച്ചക്കറി അല്ല ന്നലത്തെ മീനുംത് ക്കെണ്ട് പക്ഷെ ഓന് കൊടുത്തില്ല ഓന് മീനും കൊടുത്തിട്ടില്ലന്ന് അവന് വെറും പച്ചക്കറി മാത്ര കൊടുത്തി ത്തിട്ടൊള്ളു കഞ്ഞീം പയറുപ്പേരിം ആ അപ്പൊ ഇനിപ്പോ എന്താങ്ങനെ അറിയാതെ നമ്മൾ ക്ക് കയ്ഞ്ഞാലൊ മ്മുക് ക്കൊരു പേടിയാണ് അയ്ന്പ്പൊ എന്താ ഏതാ ഡോക്ട് പറട്ടെ വിചാരിച്ചന്നേ ആ അപ്പൊ അതൊക്കെ വിചാരിച്ച ച്ച് ങ്ങനെ വെയ്ക്കാണെങ്കി കൊണ്ട ങ്ങനെ നോക്കിട്ടല്ല മട്ടം പോലെ കൊൺ
നിങ്ങളെന്താ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിന്ന് ഉച്ചത്തേക്ക്
ഉച്ചകത്തേക്കിന്ന് തക്കാളി കറിയും പയറും വെണ്ടക്കയും ഉപ്പേരിം പിന്നെ മീന് അച്ചാറ് പപ്പടം ഒക്കെണ്ട് എന്താ അവിടെന്താ ഫുഡ് സ്പെഷ്യലാ ഇന്ന് നല്ല മഴയ
ആ ഇവിടെ ഇന്ന് നല്ല മഴണ്ടായ്ന്ന് രാവിലെയൊക്കെ പിന്നെ വെയിലുണ്ട് ഉച്ചയൊക്കെയായേരം
എന്താ ഫ് ഫുഡ് എന്താന്ന് ന്നു ച്ചക്ക് സ്പെഷ്യലോയ്‌ച്ചാ
ഇവിടെ വെള്ളിയാച്ചായ്തുകൊണ്ട്
ഉം എറച്ചിയ എറച്ചി എന്താ വരറ്റ മാത്ര
അല്ല കറി വെച്ചത് കോയി അർത്ത്
കോഴിയാ ആ ആ ആ നെയച്ചോറോ അതോ സാദാ ചോറോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഇങ്ങട്ട് കേക്കുന്നുണ്ട് ഇങ്ങക്ക് കേക്ക്ണില്ല
ഓ പെട്ടെന്ന് മിണ്ടാണ്ടായി പോയോ അഹാ ചോയ്ച്ചേ
ഏ ഇവടെ ഞാൻ മിണ്ടുന്നുണ്ടേ ഇങ്ങക്ക് സൗണ്ട് പോവായിരിക്കുട്ടോ ഇൻക്ക് ഇങ്ങള് പറിണക് പ്പകേക്ക്ന്ന്ണ്ട്
ആ ഇവിടെ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങും എല്ലാ വെള്ളിശനി വെക്കാറ്
ആഹ് നെ ചെലോടത്ത് നിർബന്ധാ വോ എറ്ച്ചി ങ്കോഴി
ആഹ് ഇവിടെ ചെറുപ്പ മു ലെ അങ്ങനാണ് കണ്ടിട്ട്ള്ളത്
ആഹ് ഹഹ് അത ഞാ ചോയ്ച്ചെ ആഹ് അങ്ങനെ ആവുമ്പോ പറഞ്ഞാതിരി ചേലോൽക്കത് കിട്ടിയെ നിർബന്ധാണല്ലോ ഉമ്മമാർക്കും
അങ്ങ്ഞങ്ങൾക്കങ്ങനെയൊന്നുല്ല വീട്ടില് വാപ്പു വാങ്ങും അപപ്പിന്ന അത്ണ്ടാക്കും
ആഹ് ആഹ് ചെലവർക്ക് ഈ വയസ് പ്രായായ ആൾക്കാർക്കെക്കെ
ആഹ് പണ്ടെല്ലാരും ഇങ്ങ് പറയുന്നെ ക്കലോല്ല്യശാറും
അതന്നെ വെള്ളിയാഴ്ച ദീനുൽ ഇസ്ലാമ്ന്ന് പൊറ് താണ് പറ്ഞ്ഞ് എറ്ച് ച്ചങ്ങ ഹ് ഹ്. അങ്ങനെന്നെയാണ് ഓ പറില് പണ്ടുള്ള ആൾക്കാര്െ ഓലെ പറിച്ചില അങ്ങനെയ ഇവിടുത്തെ ഉമ്മയൊക്കെ അങ്ങനെ പറയും അവൾക്ക് ഭയങ്കരതാണ് അതൊക്കെ
ഇട് കരണ്ട് പോഹർണ്ടവിടെ
ഗാ കരണ്ട് പോവാറ ഇണ്ട് ഇവ്ടെ ഇൻവേട്ട്രർല്ലോണ്ട് പിന്നെ അമ്മക്ക് അ റീല്ല
പോവ വര്യ പോവ ങ്ങനെ കളി ക്കാണ് മഴ ഇന്നുല്ല ഉച്ചക്ക് ന്നാലും കരണ്ട് വന്നും പോയി ഇങ്ങനെ കളിക്ക
ആഹ് ഇന്ന്പ്പോ ഇബട്ക് നല്ല മഴായിരുന്നു ഇപ്പളാണ് കൊറ്ച്ച് മുന്നേണൊന്ന് ചോർന്നത്
ആഹ് ഇവ്ടെ രാവിലെ എണീറ്റപാടൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു
ആഹ്
ഇതിങ്ങനെ ചോയിചെലുണ്ടായിരുന്നു
ആഹ് ആഹ്
ക്ലസിന് പോ ല്ലെ
ഹ് ഹ് ഹ്കുട്ട്യേക്ക് മഴ ആഹ് അതാണ് മക്കക്
ആഹ് അതാ നനയില്ലേ ഏത് കൊട എണ്ടായാലും ആ ഏത് കൊട എണ്ടായാലും കുട്ടികള് നനയേ
കുട എണ്ടായാലും കാല് ഫുള്ള് നനയും നമ്മള് മഴയത്ത് പോകുമ്പോ
അതാണേ സ്കൂള് എത്തിയാലും ഞാൻ പറയും ആ തണുപ്പള് പോയി കിട്ടൂലല്ലോ ആ ഒരു നനവ് പോയി കിട്ടൂലല്ലോ ആ നനയാ നനഞ്ഞതേയ് പാന്റായാലും നനവ് പോയി കി ട്ടൂലല്ലോ പറയാ
കിട്ടൂല ചാക്ക് പോലത്തെ ഡ്രസ്സുകളാണല്ലോ ഇപ്പൊ യൂണിഫോമൊക്കെ
പറഞ്ഞത് അങ്ങനെയും കൂടി ആവുമ്പോ ഈ മക്കൾക്കൊ ക്കെ ഭയങ്കര പ്രയാസാവും
അതിങ്ങനെ നനഞ്ഞിട്ടിരിക്കുമ്പൊ തന്നെ ഭയങ്കര ഇടങ്ങേറാണ്
ആ മക്കക്കൊക്കെ ഭയങ്കര നമ്മക്ക് എന്തോ ഫീലിങ്സ് വരൂന്ന്‌ പറ
ഭയങ്കര ബുദ്ധിമുട്ടാ അതും ഇട്ട് ഇരിക്കാനൊക്കെ ക്ലാസ്സില് തണുത്ത് വിറ ക്കുവാ കിടന്നിട്ട്
ആണോ ഞാനെന്റെ മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കാം ഈ പെയ്യന്നത് നനയാതെ കഴിയും പിന്നെ അവൾക്കൊക്കെ മുന്നീന്ന് തന്നെ ബസ് കേറി പോവാണ് എന്നാലും ഓല് വരുമ്പോൾ ഓലെ കുപ്പായോം തു ചളി ചേറും
ബസ്സ് കേറുന്നടുത്തേക്ക് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ പോകാൻ മഴയാണെങ്കിൽ എത്ര നമ്മള് കുടയും കൊണ്ട് പോയാലും നമ്മുടെ പാൻറ് പകുതിയോളം നനയയും
അത് നനിം കാരണം നമ്മളെ തലയും നമ്മളെ ആ ബാഗും മാത്രമേ നനയാതെ
ഉം അത് മാത്ര അല്ല ബാക്കിയൊക്കെ നല്ല പോലെ നനഞ്ഞു
ആ നമ്മള
വെള്ള വെള്ള ചുരിദാറൊക്കൊണ പറയും വേ
അത് ചെലോട് ത്ത്ക്ക്ണ്ടല്ലേ വെള്ള യൂണിഫോം
ചെരുപ്പിട്ട് ചെരുപ്പിട്ട് നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ ചളി ഇങ്ങനെ തെറിക്കും
ആ അതിന്റെ ബാാക്ക നിന്ന് ഇങ്ങനെ തെറിക്കും ചർപ്പിന്റെ
നമ്മള് നേരെല്ലാ നേരത്തി കുളിച്ച് മാറ്റി നല്ല തേച്ചൊക്കെ പോകുമ്പോൾ
ആ വേറെരു
ബസ്സിലൊന്നും കേയറേണ്ടിരുന്നില്ല ഞങ്ങളൊക്കെ പോകുന്ന ബസ്സില് ഭയങ്കര തിരക്കശം നല്ലപോലെ ങ്ങളുണ്ടാാവും
അതായത് ലൈൻ ബസാ
ആ ലൈൻ ബസ്ലിലായാണ് പോവാ
ആ അങ്ങനെ ആവുമ്പോ ആ
അപ്പൊ ചവിട്ടിയും കാലൊക്കെ ഫുള്ള് ചവിട്ടി അരപ്പാക്കിത്തരും
ഉം അ സ്കൂളിൽ എന്തുപോലത്ത ഗതിക്കോട് ക്ലാസ്സിന് എത്തുമ്പോ അതന്നെ ക്ലാ അതിനെത്തുമ്പോതിന് ആകെ മടു
ഉം ഫുൾ ചാ യും നമ്മക്ക നമ്മള് കോല കാണുമ്പോൾ എന്തൊപോലെവും
ആ അതായിണ്ടവ ഒരു അകപ്പാട് പറഞ്ഞാതിരി എന്താ പറയാന്നല്ലറിയ അറിയാത്ത രീതിൽല്ലേ അവിടെ എത്തുമ്പോത്തന്നെല്ലരു ഫീലിംഗസ് ആകും
ഉം എന്നിട്ട് അവിടെ എത്തിയിട്ടേ ഫസ്റ്റ് ഫുൾ വൃത്തിയാക്കിട്ട ക്ലാസ്സ്‌ലീകേറി കുത്തിരിക്കല്ലോ എ ല ഇരിക്കാന നമ്മളെ കാണുന്ന എവിടെന്നെ എണീറ്റ വരാണെന്ന്
അതന്നെ മഴ പെയ്യുമ്പോ അങ്ങനെയൊക്കെന്നെ പ്രത്യേകത ആണ്
കാരാ ബാഗ് നക്ക് എന്തെങ്കിലുമക്കെ നമ്മൾ മേത്താവും ഫുള് ഭക്ഷണൊക്കെ കൊണ്ടുപോകോ എ ന്നിട്ട് നല്ലപോലെ കൊണ്ടരാനാകും കൊറേ ആകും
ആയ് ബുദ്ധിമുട്ടാലെ അങ്ങനെയൊക്കെ ആയാല്
ഇപ്പം കുറച്ച് ക്ലാസുകളെ തുറന്നിട്ടുള്ളൂ ഇനി കൊറച്ചുകൂടെ തോക്കുമ്പോൾ അതുക്കും തിരക്ക് കൂടുംബസ്സില്-
അആഹപ്ലസ് വണ് ഇതൊന്നും തുറന്നിട്ടില്ലല്ലോ പ്ലസ്
ഇല്ല പ്ലസ് ൻ കോളേജുകളൊന്നും തുറന്നിട്ടില്ല അവ തുർക്കുമ്പോ താണേനി നല്ല തിരക്കായിരിക്കും ചിലടത്തൊന്ന് ഇവര് നിർത്ത് സ്കൂള അവർ നിർത്താണ്ടെ പോകും
അതന്നെ ആ ബസ്സേർ
ഇവർക്ക് സ്കൂൾ കുട്ടികളെ കാണുമ്പോൾ തന്നെ ഇവർക്ക് ചൊറിയും കിടന്നിട്ട് ഇ കണ്ടക്ടർമാർക്കൊക്കെ രാവിലെന്നെ ഇവരെ വായിന്ന് ങ്ങനെ കേക്കണോ ഓ അത്ന്ന് ഇറങ്ങി പോവാൻ പോലും തോന്നി അംമാതിരി അവര് പറയായ്ര്ന്നെന്ന് നമ്മളും പൈസടുത്തിട്ടാണ് പോകുന്നത്
ച്ചാലെ ഓൽക്ക് വല്യോലെകയറ്റാല്ലേ ചാൻസ് സ്കൂൾക്കുട്ടിയാളെ ബേക് ും കൊണ്ടൊല് കയറിയ പിന്നെ ആൾക്കാര് കയറൂല
ഓല് പറയുന്നതാണ് ഇങ്ങളെ കാണുബം ബാക്കിള്ളോല് കേറുന്നില്ല
അതാണ് ഏ ച്ചിലപ്പൊ നിങ്ങളെ ഈ സ്കൂൾ കുട്ടികളെ എടില് ഉള്ളില ക്കെ സീറ്റ് ഇണ്ടാവും പക്ഷെ ആൾക്കാര് വിചാരിക്കും ത് ഭയങ്കര തെരക്കാണ് സ്കൂൾ കുട്ടിള്ളാണ് ഓല് അഹ് ചാര്ച്ചാണ്ട് ഇല്ല ഇല്ലാ കയ്യ് താക്കും കയറ്റൂല കയറൂല അപ്പ അതോണ്ടാണ് ഓൽക്ക് ദേഷ്യം പിടിക്ണേ
കാണ് ദിവസോം പോവണ്ട അവരെ പോലെ അല്ലല്ലോ പൈസ എത്രന്നില്ലേ ദിവസവും കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോ ഓര് പറയുന്ന പോലെ ഏ
ങ്ങക്കെക്കേ എങ്ങനെണ് പകുതി പൈസേ അതോ ഫുൾ പൈസ കോടുക്കണോ
ഞങ്ങക്ക് എസ്ട്ടി കൊടുത്താ മതി രണ്ട് മൂന്ന് രൂപ കൊടുത്താ മതി അതിപ്പോ ഡെയ്ലി കൊടുക്കണം ബാക്കിയുള്ളോൽക്ക് ടിക്കറ്റ് ഡെയ്ലി വാങ്ങുന്നില്ലല്ലോ ഞങ്ങള് ഡെയ്‌ലി പോണം
ആ ആ
ദിവസവും പോകുന്നുണ്ട് ടിക്കറ്റ ഒക്കെ കൊടുക്കാറിയുന്നത് ഞങ്ങ ക്ക്
ഉം അതന്നെ
ഞാനൊക്കൊണെങ്കി പൈസയും കൊടുത്ത് പഠിക്കാണ്
ആ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മുക്കും പറഞ്ഞ
ബസ്സിന്റെ കൂടി വരി ടിക്കറ്റ് വാങ്ങാറുമൾ പൈസ താങ്ങൂല്ലല്ലോ
ആ താങ്ങികിട്ടൂല്ലേ
ഉം പഠിക്കുന്നിടത്ത് തന്നെ നല്ല പൈസുണ്ട്
അ അത ഞാൻ പറഞ്ഞത് ഫീസ് എടുത്ത് പഠിക്കുമ്പോഴൊക്കെ നല്ലതായിട്ടില്ലേ എമൗണ്ട് ഉണ്ടാവേ
ഉം നല്ല പൈസുണ്ട് എന്നിട്ട് എന്തൊക്കാണ്
എങ്ങനെ
എന്നിട്ട് ഇന്നൊക്കാണ് വിശേ
എന്താ ഒക്കെ ഇങ്ങനെ പോണ് നല്ല വിശേഷായി പോണു എന്നായി ക്കോട്ടെ ഏതായാലും ഞാൻ പിന്നെ വിളിക്കണ്ട് ഏതായാലും, ആഹ് ആയിക്കോട്ട എന്നാ ശെരി.